ഹലോ
ഹലോ കേൾക്കാവോ?
ആഹ് കേൾക്ണ് ണ്ട് പറഞ്ഞോ
ആഹ്. എന്തൊക്കെയാ വിശേഷം? സുഖവായി
സുഖാണ് സുഖായിട്ടിരിക്ണു.
ആഹ് ഹ ഹ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചോ?
ഉച്ചക്കുള്ളത് റെഡിയായി.
ആണോ?
ആണോ? ആഹ്
മഴയുണ്ടോ അങ്ങോട്ട്?
ഇപ്പൊ കൊറവുണ്ട്
ആഹ് ഇവിടെ നല്ല തകർത്ത് പെയ്തോണ്ടിരിക്ക്യാ
ആഹ് ഇപ്പള് ഇബടെ കൊറവാണ് ഇപ്പൊ ഇന്നലൊക്കെ നല്ലോണം ഇണ്ടായിരുന്ന് ങ്ങനെ പെയ്ത് ല്ലേ ആഹ് ഇവ്ടെ രാവിലെക്കെ ഇണ്ടായിര്ന്നു നല്ലോണ്ണം ഇപ്പൊ കൊറഞ്ഞ്ക്ക്ണ് ആഹ് എന്നിട്ട് ചൊമ ഇണ്ടല്ലോ പനിയായിരുന്നോ പ ആഹ് പനി ഇണ്ടായ്ര്ന്നു പനിപ്പോ ഒന്ന് മാറീറ്റൊള്ളു
ആഹ് ചുക്ക് കാപ്പി ഇട്ടിച്ചിരി കുടിക്കാഞ്ഞെ എന്തായ്രുന്നു
ഉം ചുക്ക് കാപ്പി കുടിച്ചിര്ന്ന്
ആഹ് ആഹ് കണ്ടിന്യൂസായിട്ട് കുടിക്കണവെടാ രാത്രിയെക്കെ ആവുമ്പഴത്തേക്കേ കണ്ടിന്യൂസായിട്ട് മുടക്കാതെ കുടിച്ച് കഴിഞ്ഞാൽ ചെലെ ഒര് മാറ്റം വെരും അല്ലെങ്കി പിന്നെ സിറപ്പ് കഴിക്കേണ്ടി വരും ആന്ന് ശരിയാ ആരേലും ഉണ്ടാക്കി തന്നാ അത്രേം നല്ലത് എനിക്ക് അങ്ങനാ പനി ആയിക്കഴിഞ്ഞാ പിന്നെ എന്തേലും ഒന്ന് ചെയ്ത് കഴിക്കാൻ വയ് ങ്കര മടിയാ എന്തിന് ആവി പിടിക്കുന്ന സാധനവാണെങ്കി പോലും അതൊന്ന് എട്ത്ത് കുത്തി തന്നാ അത്രയും നല്ലതെന്ന് പറഞ്ഞിരിക്ക്യും
ആഹ് ഭയങ്കര മടിയാണ് ആവി പിടിക്കും ആവി പിടിക്കണം ന്നൊക്കെ ഇണ്ട് പക്ഷെ അത് പിടിക്കാൻ നോക്കി ഇണ്ടാവില്ല പിന്നെ ചൊമക്കുമ്പൊ വിചാര്ച്ചും ചെയ്താ മത്യേയ്ന്ന് എന്നിട്ട് കുട്ടികളൊക്കെ
കുട്ടികള് ഹസ്ബൻഡ് വിളി
ആഹ് ഉം
എഹ് മൂത്താക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നു പിന്നെ രണ്ടാളേ ഞാനിപ്പം അങ്ങോട്ട് കൊണ്ടുവന്ന് ആക്കിയിട്ട് ഇപ്പ ഇങ്ങട്ട് വന്നതേ ഒള്ളു വന്ന് കേറിയതും മഴ
ഓഹ് ഓഹ് ആഹ് മഴത്തെക്കെ കളിക്കാൻ ഇഷ്ടണോ കുട്ട്യാള്ക്ക് കുട്ട്യാളെ പൊർത്തൊക്കെ വിടര് ഏഹ് മഴത്തൊക്കെ കളിക്കോ കുട്ട്യാള്
വിടത്തില്ലെടാ ഇവർക്ക് നല്ല അലർജി പ്രശ്നവുള്ള പിള്ളാര അന്നേരം ഇവർക്ക് ഈ മഴ ഭയങ്കര തണ്പ്പും അങ്ങനെള്ളതൊന്നും പറ്റത്തില്ല ചെലപ്പം മണ്ണ് പറ്റത്തില്ല അഹ് ഓരോ കാലാവസ്ഥപോലെ ഇരിക്കും മക്കൾടെ ആ ഒര് ഇതേ അസുഖം വരാന് ആഹ് ക്കെങ്കിലും പനി വന്നാ അഹ് ആഹ് ഒന്ന് തുമ്മിയാൽ പോലും അത് മ അവർക്ക് പകരും
ഓഹ് ഓഹ്
അങ്ങനെ ആകെ ഒരു ഇതാണ് അതോണ്ട് ന്നാലും വിടാതൊന്നും ഇരിക്കത്തില്ല ഓക്ക് ആഹ് കൊർച്ച് നേരംഒക്കെ പോയി കുഞ്ഞ്ങ്ങള് കളിക്ക്യും
ഉം ഉം ആഹ് കു കുഞ്ഞങ്ങള് കളിക്കണം എന്നാലേ ഇതെള്ളൂ
ആഹ് രണ്ട്പേരും രണ്ടുപേരും പിന്നെ അകത്തൊക്കെ നിന്ന് കളിക്ക്യും ആഹ് കളിക്കാൻ പറ്റിയ കാര്യങ്ങളെല്ലാം അകത്തുണ്ട് അന്നേരം അങ്ങനെക്കെ വെച്ചിട്ട് കളിക്ക്യെ ഇരിക്ക്യെ ഒക്കെ ചെയ്യും പിന്നെ പൊറത്തോട്ട് വൈകുന്നേരെഒക്കെ ആവ്മ്പഴത്തേക്ക് ഇതേപോലെ ആഹ് ഹസ്ബൻഡന്റെ വീട്ടിലോട്ട് പോകുമ്പോ അവിടെ നിന്ന് കളിക്കും
ടി വി ഒക്കെ ടി വി ഒക്കെ കാണോ
ഇവിടെ ടി വി ഉണ്ട്ടാ പക്ഷെ എടുത്ത് വെച്ചിട്ടില്ല ഫോണൊക്കെ ഉണ്ടായത് കൊണ്ട് പിന്നെ ടി വിയിലോട്ട് അങ്ങനെ ഒരു ഇതില്ല പിന്നെ മക് മോളാണെങ്കിലും രാവിലെ പോയിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വന്ന് ട്യൂഷനൊക്കെ പോയിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി ആവുവല്ലോ അവക്കും അതിനുള്ള സമയമൊന്നുല്ല പിന്നെ ഇതേപോലെ ശനിയും ആഹ് പിന്നെ ശനീം ഞായറുക്കെ ആമ്പഴത്തേക്ക് ആഹ് ഇതേപോലെ ഹസ്ബന്റിന്റെ വീട്ടിൽ രാവിലെ പോയി കഴിഞ്ഞാ രണ്ടുപേരും വൈകി ട്ടേ വരുത്തോളൂ അവിടെ ടിവിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് കൊണ്ട് അവിടങ്ങ് ഇരിക്കും
മ് അടുത്തന്ന ഹസ്ബൻറിന്റെ വീട് അടുത്തന്നാവൂലേ
ആഹ് അടുത്തന്ന ഒരു മൂന്നാലഞ്ച് വീടിന്റെ ഡിഫറൻസേ ഒള്ളു
ഓ അപ്പപ്പിന്നെ പെട്ടെന്ന് പോവാനും ക്കെ മ് വരാനൊക്കെ എളുപ്പ ആഹ് എന്നിട്ട്
പിന്നെ
ഫുഡ് എല്ലാം റെഡി ഫുഡൊക്കെ റെഡിയായി കെ കുളി ഒക്കെ കഴിഞ്ഞാ
ആഹ് രാവിൽത്തെ രാവിലെ മോക്കെട്ട് മണിക്കായിയിരുന്നു ട്യൂഷൻ അതുകൊണ്ട് എനിക്ക് നേരത്തെ എഴുന്നേക്കണവാരുന്നു അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിള്ളേർക്കും കൊടുത്ത് കുളിച്ച് ഇപ്പം ചോറിരിപ്പോണ്ടായിരുന്നു അന്നേരം അതൊന്ന് ചൂടാക്കാൻ വെച്ചു ഞാൻ മാത്രേ ഒള്ളായതുകൊണ്ട് ഇനി തട്ടിക്കൂട്ട് പരിപാടിയായിരിക്കും
ഹസ്ബൻഡൊക്കെ ഉണ്ടാകുമ്പോ പിൻ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കൊ പിന്നെ
ആഹ് ആഹ് ഹസ്ബന്റ് വരുമ്പോ ഏറ്റവും കൂടുതല് അങ്ങനെ മീനായിരിക്കും അല്ലാതെ ചിക്കൻ അങ്ങനെയൊന്നും വാങ്ങില്ല മീനായിരിക്കും ഏറ്റവും കൂടുതലും ഉപയോഗിക്കുന്നത്
ആഹ്
ആളൊറ്റക്കായൊണ്ട് വെച്ച് കഴിക്കലൊക്കെ എല്ലാം ഭയങ്കര പാടാ അന്നേരം വരുമ്പോ എല്ലാം ഇതാക്കും അത് പോയി കഴിയുമ്പോ പിന്നെ ഞങ്ങളല്ലേ ഒള്ളൂ
ഉം എന്നിട്ട്
അങ്ങനെ ഇരിക്കുന്നു മക്കളൊക്കെയോ
അത് കളിക്കാ എല്ലാരും കളിക്കാൻ പെയ്ക്കുണു.
ആഹ് ആഹ് ആഹ് ആഹ് അടുത്തൊക്കെ കുട്ടികള് കാണുംല്ലേ
ആഹ് റിലേറ്റീവ്സിന്റെ വീടൊക്കെണ്ട് തൊട്ടടുത്ത്. ത്ത് അവടെ കുട്ടികളുണ്ട് അവരെ പ്രായത്തിലുള്ള കുട്ടികളെന്നെണ്ട്.
ആഹ് ആഹ് ആഹ്
അപ്പോ അവരൊക്കെങ്ങനെ കളിക്കാനും പിന്നെ കൊറച്ചേരം മൊബൈല് കണ്ട് അങ്ങനൊക്കെ മൊബൈല് കൈയ്യി കിട്ടിയാ പിന്നെ ഇങ്ങട്ട് കിട്ടൂല നമ്മക്ക് നമ്മക്ക് എന്തേനൊന്ന് നോക്കണന്നുണ്ടെങ്കിൽ അത് കിട്ടൂല അതെ
വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഈ മഴയാണെങ്കിലേ ഒള്ളൂ മക്കളകത്ത് കയറിയിരി ക്കുന്നത് അങ്ങനെവെരുമ്പഴേയൊള്ളീ പ്രശ്നം. പൊറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് പോയി ഒരു വിധോക്കെ കളിച്ച് ഒരു സമയാവൊല്ല വരാൻ
ഉം എന്നിട്ട്
മഴ പെയ്തൊണ്ടിരിക്കയാണ് അതിനനുസരിച്ച് നല്ല കാറ്റുമുണ്ട് തണുപ്പുമുണ്ട്
ആഹ് അതൊക്കെ കഴിഞ്ഞ അകത്ത് തൊടക്കല് തൊട അതൊക്കെ കഴിഞ്ഞാ കുളി ഡ്രസ്സ് വാഷെയ്യല്
തെല്ലാം കഴിഞ്ഞടാ ഞാനാണെങ്കി ഏഹ് തലേന്ന് എല്ലാം കഴുകി വെക്കും എന്നിട്ട് പിറ്റേന്ന് എടുത്ത് വിരിക്കലാ പണി ഇന്നലെ എല്ലാം കഴുകി വെച്ചു ഇന്ന് രാവിലെ ആയപ്പൊഴ്ത്തേക്ക് എല്ലാം വിരിച്ചിട്ടു ഇനി ഇതിപ്പോ വൈകുന്നേരം ആവുമ്പഴ്ത്തേക്കും ഒരുവിധം വെള്ളൊക്കെ ഇതായി കിട്ടും അന്നേരം എടുത്ത് അകത്ത് ഇടാൻ സ്ഥലം ആക്കിയിട്ടിട്ടുണ്ട് അന്നേരം എടുത്ത് അവ്ടെ കൊണ്ട് വന്നിടും ഫാനും ഇട്ട് വെച്ചേക്കും
മ്ഹ് മ്ഹ്
അല്ലാതെ ഈ സാധ രണ്ട് മക്കളുമൊക്കെ ഉണ്ടായത് കൊണ്ട് ഇതിങ്ങനെ ആക്കിയിടാതിരിക്കാനും പറ്റത്തില്ല എല്ലാം ഒണക്കി പെറുക്കി നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണ്ടേ സ്കൂളിൽ പോകുന്നതും വീട്ടിലിടുന്നതും എല്ലാം ഉണ്ടല്ലോ
സ്കൂളിൽ പോകുന്നതാണ് പെട്ടെന്ന് ഒണങ്ങി കിട്ടണ്ടത് മറ്റേത് പിന്നെ കൊറച്ചിണ്ടാ ആഹ് യൂണിഫോമൊക്കേണേ പെട്ടെന്ന് ഒണങ്ങി കിട്ടണ്ടേ
ഇവർക്ക് ഇതുവരെക്കും യൂണിഫോം ഇട്ടുകൊണ്ട് പോകേണ്ട ഒരു ഇത് വന്നില്ല ആഹ് യൂണിഫോമിനി പറയത്തേ ഉള്ളു മഴ ആയതു കൊണ്ട് ആഹ് യൂണിഫോമും ഷൂവും സോക്സും ഒന്നും ഇട്ടോണ്ട് ചെല്ലണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്
ആഹ് അപ്പൊ പിന്നെ കൊഴപ്പല്ല പക്ഷേ ഇബടെ ഇവരിക്ക് എന്റെ മക്കൾക്ക് തൊടങ്ങിയ അന്ന് മുതലേ യൂണിഫോമാ
ആഹ് ചെല സ്കൂളുകളിൽ അങ്ങനാ ഇവ്ടെ കുഞ്ഞു മക്കളായതു കൊണ്ടായിരിക്കും ആഹ് അവരങ്ങനെ പറഞ്ഞില്ല പറയുമ്പോ ഇട്ടോണ്ട് കൊടുത്താ മതി
സോക്സും ഷൂവും ഷോക്സ് ഷൂ ഇട്ടില്ലെങ്കിലും കൊഴപ്പല്ല വർഷക്കാലം ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് കൊഴപ്പല്ല സാധാ നോർമൽ ചപ്പൽ ഇട്ടാ മതി ബ്ലാക്ക് ചപ്പൽ ഇടണം അങ്ങനൊക്കെ
ആഹ് ആഹ്
ഞാനും പറഞ്ഞ
അങ്ങനെ എങ്ങനാ നടന്നാണോ മക്കള് സ്കൂളിപ്പോകുന്നേ അതോ വണ്ടിയിലോ
വണ്ടിയിലാ
ആഹ് ആഹ് ആഹ്
ആ രാവിലെ വരും രാവിലെ ഒമ്പത് ഒമ്പതേ കാലാവും പോണങ്കില്
ആഹ് ഇവിടേം അങ്ങന തന്ന ഒമ്പതേ കാലൊക്കെ ആവുമ്പഴ്ത്തേക്ക് വണ്ടി വരും അതിന് മുന്നേ ഒരുക്കി നിർത്തണം എട്ടര എട്ടേ മുക്കാലൊക്കേ ആവുമ്പഴ്ത്തേക്ക് വരും
ഉം ഒരാള് ഒമ്പതേ കാല് ഒരാള് എട്ടേ എട്ടരക്ക് പോകുന്നു അങ്ങനെയൊക്കെ
ആഹ് പല സമയവാ അല്ലേ
ആഹ് ഒരേ സ്കൂളല്ലാ മാ മൂന്നാളും വേറെ വേറെ സ്കൂളാ
ആണോ അതെന്താ അങ്ങനെ ചേർത്തേ
അത് ആഹ് ഒരു വ വല്യ മൂത്താള് ഗവൺമെന്റ് സ്കൂളാണ് മറ്റൊരു പിന്നെ പ്രൈവറ്റായിട്ടാണ് അതാ
ആഹ്
ഇപ്പൊ കൊറച്ച് ദൂരാണ് ദൂരവുമ്പൊള് പിന്നെ ബസ്സിനൊക്കെഅതന്നെ വിടാൻ പറ്റുള്ളൂ സ്കൂൾ ബസ്സിന് തന്നെ അല്ലെ സ്കൂൾ ബസിന്
ആ ആ ആ ആ് ഉച്ചക്ക് എന്തേ താക്കി കറിയൊക്കെ വെച്ചോ
ആ കറി മീൻകറി റെഡി ആയിക്കണ് പിന്നെ ഉപ്പേരി ഉണ്ട് കടച്ചക്ക ഉപ്പേരി പിന്നെ മീൻ പൊരിച്ചത് അങ്ങനെ പിന്നെ പപ്പടം പൊരിക്കാന്ന് നീ
കടച്ചക്കെ ഉപ്പിരിന്ന് പറയുമ്പോ പൈനാപ്പിളോ
അല്ല കടച്ചക്ക അല്ലേ ഒരു ചക്കന്റെ വേറൊരു
ആ ആ് കുഞ്ഞിച്ചക്ക പോലത്തെ സാധനം ആ ആ
ആ ആ അതെ ആ കടച്ചക്ക കണ്ട് കണ്ടിട്ട ആ ചക്കല്ല ഇത് വേറെ അത് ചക്കാ ചെറിയ ചക്ക ചക്കന്റെ ഫസ്റ്റ് ഉണ്ടാവുന്ന ആ ഇത് അതല്ല ഇത് വേറെ ചക്കയാണ് മരത്തിന്റെ ലീഫ്ക്കെ വത്യാസം ഇണ്ടാവും എല
ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വീതിക്കുള്ള എല
ആഹ് നല്ലല്ലണ അത് എൻ്റെ ഒരു ഇലക്കൊരു വേറൊരു ഇതാണ് പാറ്റേണ വേറൊരു പാറ്റേൺായിട്ടേ
ആഹ് ആഹ് ആ ആ അവിടെ വീട്ടിലുണ്ടോ
വീട്ടിലല്ല അത് അവിടെ ആരുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ട്ന്ന
ആഹ് ആ
അങ്ങനെയൊക്കെ അങ്ങനൊക്കെ എനിക്കിഷ്ടാണ് ചക്ക കൂട്ടാനൊക്കെ
ആഹ് എനിക്കിവിടെ മറ്റേ മറ്റേ ചക്ക ഭയങ്കര ഇഷ്ടവാ ഇങ്ങനെ കുഴച്ചെടുക്കുന്ന അതൊക്കെ എനിക്കിഷ്ടവാ
ആഹ് അഷ്ടം ആ ചക്കൊക്കെ ഉണ്ട് ഇവിടെ
ഇവിടോട്ടൊക്കെ കുറവാ വെലക്ക് വരുമ്പോ വാങ്ങാറാ പതിവ് മാങ്ങ ഒക്കെയുണ്ട്
ഉ
അല്ലാതെ ചക്കയൊക്കെ കുറവാ ഞങ്ങള് വിലയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ വണ്ടിക്കാകത്തിട്ട് അങ്ങനെ വരുമ്പോ വാങ്ങും
ഓ ഇവിടൊക്കെ ഒരുപാടുണ്ട് ചക്കന്റെ മരഷ് ഷ്ടം പോലെഒരു ചക്കയുണ്ട് ആർക്കും വേണ്ട
ഉ ശെരിടാന്നാ പിന്നെ വിളിക്ക
ആ ഓക്കെ ഓക്കെ